ഹലോ
എന്താ വർത്താനം
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ചായയൊക്കെ കുടിച്ചോ
ഓ ചായയൊക്ക കുടിച്ചു
ഓ ഓ എന്താന്ന് എന്താ ഉണ്ടാക്കിയേ
ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും
എങ്ങനെ മുട്ട പുഴുങ്ങിയണ്ടോ അതോ മുട്ട മറ്റേ ചിക്ക് അതേ അപ്പൊ മുട്ടയും കുട്ടിയൊക്കെ പുലേ
ആഹ് അതെ
എന്തേലും പരിപാടി ഉണ്ടോ
ഇന്നും ചെറിയ സൽക്കാരം ഒക്കെ ഒണ്ട് ഉച്ചക്ക്
അതെ അവിടെ വീട്ടിലാണോ അതോ വേറെ എവിടെയെങ്കിലും
അല്ല അനിയത്തിയുടെ വീട്ടിലാ
ഉം എനിക്കിപ്പം ഇന്ന് നാത്തൂന്റെ അടുത്തേക്ക് പോകാനുണ്ട്
ഓ
വയറ് കാണലാണ്
ഓ അതെന്താ വീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കീനോ കൊണ്ട് കൊടുക്കാൻ വയറുകാണാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പോകണമല്ലോ
ഇനി ഇറച്ചിപത്തിരി ഉണ്ടാക്കണം കായ്പ്പോള കടയിൽ നിന്ന് വാങ്ങണതിലും നല്ലത് നമ്മൾ ഇവിടെത്തന്നെ ഉണ്ടാക്കണ തല്ലേ വീട്ടീന്ന്. വീട്ടീന്ന് ഉണ്ടാക്കുന്ന
കഴുത്തപ്പം എങ്ങനെയാ നിങ്ങൾ ഉണ്ടാക്കല് കുക്കർ കഴുത്തപ്പം ആണോ
അതേ നമ്മൾ പച്ചരി പച്ചരി നമ്മള് സോക്ക് ചെയ്ത് വെക്കും രാ വെള്ളത്തിലിട്ടാണ്ട് രാവിലെ അരച്ചാണ്ട് ഏലയ്ക്കായും നല്ല ജീരകവും ഇട്ട് അരയ്ക്കും എന്നിട്ട് അതിലേക്ക് ശർക്കരയും ഉരുക്കി അതി
ആ ആ ചൂടോടെ ആണോ ശർക്കര ഒഴിക്കേണ്ടേ
അതേ എന്നിട്ട് നമ്മള് ചട്ടിയിൽ കുറച്ച് മറ്റേ തേങ്ങാക്കൊത്തുണ്ടല്ലോ അത് ഇട്ടാണ്ട് വറുത്ത എടുത്ത് എണ്ണയിൽ ഈ മാവ് ഒഴി ഒഴിച്ചാണ്ട് ഒരു മുപ്പ മുക്കാ മണിക്കൂർ വച്ചാലേ തന്നെ ഇതാവൂ
ഓ
നല്ല ടേസ്റ്റാണല്ലോ അതേ നമ്മൾ ഈ വയറുകാണൽ എന്ന് കേക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം കൽ
ഓ ഓ അതേ ഈ മാവ് നമ്മൾ കൂട്ടി ക്കണ്ട ആവശ്യമില്ല
ആ ഇല്ല ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കാം ഇല്ല. നമ്മളെ സോക്ക് അരി സോക്ക് ചെയ്ത് വെയ്ക്കുക എന്ന് മാത്രം മതി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം
ഓ
ങ്ങനെ അവിടെ ങ്ങനെ ഇങ്ങനെ വയർക്കാണൽ ചടങ്ങെളൊക്കെ ണ്ടോ?
ഓ ഉണ്ട് എ ഓ
അതെ.
ഒമ്പതാ മാസ്ത്തിലല്ലേ അ ബ് വ്ടക്കെ ഒമ്പതാം മാസ്ത്തിലാണ്
തന്നെ വയറ് കാണൽ പോവല്
ഓ എന്താ ആഹ് അതെ അതെ ഏയാ മാസ്തില് ന്താ കൂട്ടി വരുമ്പോ ഏയ് വിഭവങ വാണ തോന്നുല്ലേ ബേക്കറി...?
അതെ അതെ തെ മ്മള് ങ് ഏ ബേക്കറി ഏത് തരം ബേക്കറി അമ്മള് അയൽവാ സികൾക്കു എല്ലാർ ക്കുക്കെ വീതം വെച്ചു കൊടുത്ത് ഒരു മധ് രി അമ്മള് മധുരം പങ്കിടാം ന മ്മൾടോരു സന്തോഷത്തിന് വേണ്ടി
ഒ ഓഹ് അപ്പ തെല്ലാ നാട്ടിലും ണ്ട്ലെ അങ്ങളെ നാട്ടിലുണ്ട്.
അതെ അതെ മ്മളൊരു നാട്ട് നടപ്പായിട്ട് നമ്മളങ്ങനെ കൊണ്ടാടി കൊണ്ട് നടക്കുന്ന സംഭവണല്ലോ ആര്താണ്?
പിന്നെന്താ വളക്കാപ്പോ അങ്ങനെന്തക്കോ ഒരു വേറെ പരിവാടി തൊടങ്ങീനെന്താണ്?
അതെ അത് പിന്നെ ഈ ആ ഏരിയക്ക് അങ്ങനെ ഇല്യട്ടൊ ഏ യേ അത്ര ഇന്തായിട്ട് വന്നി ത്തില്ല്യ ഞ്ഞി കൊർച്ച് കാലംഴിയുമ്പത് പ്പ വരുായിരിക്കും അതെ അപ്പൊ അയ്ന് പോകണം അപ്പൊ ങ്ങനെ റെഡി ആയൂണ്ട് നിക്കാണ്. ഇങ്ങക്ക് സൽക്കാരം ഇങ്ങള് എങ്ങനെ പോല് ബസ്സിലോ?
അല്ലല്ല അന്ന് ഹസ്ബന്റ്ണ്ട് ഇന്ന് ഞായറാായതൊണ്ടും ഞമ്മക്ക്ന്ന് അവധിആണല്ലോ ജോലിയൊന്നൂല്യ? ആ ഹസ്ബെന്റിന്റെ കൂടെ പോവാ
ഇന്ന് മയിം കൊറവാണല്ലോ
കൊറവുണ്ട് ഇന്നലെ നല്ല
ഇന്നലെ ഞമ്മള തീക്ക് ഒരു സൈറൻ വന്നീര്ന്നു ഇരുവത്നാല് മണിക്കൂർ ഭയങ്കര മയായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട്
അതെ അതെ
അലാറം അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഇണ്ടായോണ്ട് സുഖാണല്ലേ അമ്മക്ക് മുൻകൂട്ടി
ഇന്നലെ വൈകിട്ട് പെയ്ത മ രാവിലെ നേരം വെളുക്കുന്ന വരെയും നല്ല മഴയാരുന്നല്ലോ
അതെ നമുക്കേ ജാഗ്രതേ നിക്കാം അങ്ങത്തെ അലാറൊക്കെ ഉണ്ടായി തുകൊണ്ടെ അതൊരു നല്ല കാര്യാണ് അതെയതെ
നമ്മടെ മക്കളൊക്കെ എവിടേലും നിക്കാണെങ്കി നമുക്ക് നമ്മള് സുരക്ഷിതരായിട്ട് നമ്മടടുത്തേക്ക് വിളിക്കാം കളിക്ക് പൊറത്തുവൊക്കെയാണെങ്കിലെ
ഞാപിന്നെ ഇങ്ങക്ക് വിളിച്ചയെന്താറിയോ ഞാനിങ്ങനെ വയറുകാണാൻ പോകുവാണല്ലോ അപ്പൊ ഇങ്ങള് ഈ അച്ചാറുകളൊ തെ അച്ചാറ് ബിസിനസിണ്ട് നിങ്ങൾടെ വീട്ടിന്നാണൊ ചെയ്യല്
നിങ്ങള് ഏതൊക്കെയാ അച്ചാറുണ്ടാക്കല്
നമ്മള് നാരങ്ങൊണ്ട് മാങ്ങൊണ്ട് അതുപോലെ പാ പലവകൊണ്ട് പലെ ഇതിട്ടിട്ടൊള്ളൊരു പച്ചക്കറികളിട്ടിട്ട് ഒരച്ചാറിണ്ട് നാരെങ്ങ ഇട്ടിട്ടുളള
മം ഇങ്ങക്ക് ബീഫച്ചാറിണ്ടീന്ന് പറഞ്ഞു
ഓ ബീഫച്ചാറിണ്ട് ബീഫുണ്ട് ഒണക്ക സ്രാവുണ്ട്
ഓ അപ്പൊ ഇങ്ങളിത് എങ്ങനെയാണ് ലൈസെൻസ് ഒക്കെ എടുത്ത സംഭവാണോ അതോ ഇങ്ങള് വീട്ടിന്നു ക്ക്യ്യാണ്ടങ്ങനെ അത് കടകളിലേക്കൊടുക്കാത് ഓ കടകളിലേക്കെത്തിക്കുന്നൊണ്ടൊ ഏ
നമ്മളീ അയൽക്കൂട്ടം വയി കുടുംബ ശ്രീ ശ്രീക്കാരിൽ തൊടങ്ങിയാ അങ്ങനെ തൊടങ്ങിയായിത് കുടുംബശ്രീക്കു വേണ്ടീട്ട്
ഇങ്ങള് ലോണൊക്കെടുത്ത് തൊടങ്ങീതായിരിക്കുല്ലേ സ്വയംസംരംഭം
ടുത്ത് തൊടങ്ങീതാ സ്വയം പേര്
അതെ ക്വാന്റിറ്റിയൊക്കെയൊണ്ടല്ലോ അല്ലെ ക്വാളിറ്റിം ക്വാന്റിറ്റി റ്റിയൊക്കേണ്ടാരിക്കുല്ലേ
ഓ അതൊക്കെയൊണ്ട്
എന്താഭിപ്രായം ഇങ്ങളയീന്ന് വാങ്ങിയാൾക്കാരൊക്കെ നല്ല അഭിപ്രായാണോ പറയുന്നെ
ഓ ഫീഡ്ബാക്കുണ്ട് ഇങ്ങക്ക് വേണേൽ ഞങ്ങളിത് വാ വാട്സപ്പിൽ അയച്ചുതരാം വാങ്ങിയവരടെ ഫീഡ്ബാക്ക് നമ്മടെ വാട്സപ്പിലേക്ക് അവർ ഇട്ടിട്ടുണ്ട് അത് നോ വേണെങ്കില്
ഓ
നമുക്കിപ്പം ഏതുതരം സ്ഥലാണ് വേണ്ടത്, ഓ ബീഫാണോ ഉദ്ദേശി
നിങ്ങള് നല്ലടീമാ
എന്ത്
ബീഫച്ചാറാണോ വേണ്ടത്
അതെ
ഓ
ബീഫച്ചാറും, ഒരു കറി കിലോംവേണം
ഓ..
നമ്മളങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് തോരൻ വേണമല്ലോ പിന്നയങ്ങനെ കേട്ട് നിങ്ങളിതിങ്ങനെ അച്ചാറ്, അത് അതുകുഴപ്പമില്ല നമുക്ക് നല്ല സ അതാണെങ്കിൽ റേറ്റ് കൂടുതലായാലും നല്ല സാധനം വാങ്ങി, നോക്കി വാങ്ങി.. ഇന്നാളത് ചേർത്തില്ല
ഓ..
നമ്മള്, അ.. ആദായം നോക്കാണ്ട്
ഒ.... ഓ.. പിന്നെയെന്താണെന്നുവച്ചാൽ ബീഫോളം നല്ല വെ അതുകൊണ്ടാണല്ലാതെ
അപ്പം സാധ.. വിലയേറൂ ലേ സാധന
ഓ അ അതെ നമ്മടെ പ്രോഡക്ടിനു വിലയേറും പിന്നെ കഷ്ണങ്ങളുണ്ടാവൂട്ടോ അച്ചാറില്
നിങ്ങള് കൂടുതല് കോ ക്വാളിറ്റിയിണ്ടാവുവല്ലേ
ഒറിജിനൽ ക്വാളിറ്റിയ.
നല്ലഎരിവും കാര്യങ്ങളു ഒക്കെ എണ്ടാവുവല്ലോ
ഓ ബീഫച്ചാറാണ് നല്ല മൂവിങ്ങായി പോണ് പോയ്ക്കൊണ്ടിരിക്കുന്നത്.
അതെ നമുക്കിത് എത്ര വരെ സൂക്ഷിക്കാം?
ഓ അതുനമ്മള് ഒരു വർഷം, രണ്ട് വർഷൊക്കെ വരെ നമ്മള് പിന്നെ നമ്മളെടുക്കുന്ന പോലെയാണ്. കൈയ്ലിട്ടെടുത്താ, സ്പൂണിട്ടെടുത്താണ്ട്, പിന്നെ സ്പൂണതിത്തന്നെ വെക്കാ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ചീത്തയായി പോകുന്നത്. നമ്മള് അതെടുക്കുന്നരീതി പോലെയിരിക്കും.
നമ്മളീഫ്രിഡ്ജില് വെച്ചാല് കൂടുതൽ
ഓ ഫ്രിഡ്ജില് വെക്കാം ഫ്രിഡ്ജില് വെച്ചാല് മറ്റേമ്മള് മക്കളൊക്കെ ചെലപ്പം മൂടി തൊറന്ന്‌ അതെ അപ്പെടുത്ത് കഴിഞ്ഞല് സ്പൂണത്തിലന്നെവെക്കും അങ്ങനൊക്കായിക്കഴിഞ്ഞാലാണ് കേട് വരുവാ.
അതെ നമ്മശ്രദ്ധിച്ചാൽ കൂടുതൽ കാലം കേട് വരാതെ സൂക്ഷിക്കാലെ നിങ്ങളായിക്ക് പ്രിസേർവേറ്റിസ് എന്തങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ കേട് വരാതെനിക്കാനുള്ളെ? ഒക്കെ നാച്ചു
ഒക്കെനാച്ചുറൽ സാനാങ്ങളാ.
ഇങ്ങള് കുക്കെയ്തിട്ടാണോ ഒണ്ടാക്കുന്നെ?
ഓ ബീഫും കുക്കെയിതിട്ടാണ്ന്ന്‌ ഫ്രൈ ചെയ്തിട്ടാണെ അങ്ങനെ ചെയ്യാ. എണ്ണേലിട്ട് പൊരിച്ചെടുക്കും വെളിച്ചെണ്ണേല് പൊരിച്ചെടുക്കും.
നാടൻ വെളിച്ചെണ്ണയായിരികുലേ അതെ നിങ്ങളന്നെ ആട്ടിയതാണോ വെളിച്ചെണ്ണ?
വേറെന്ന ടിക്കണ്ണ്
അപ്പൊക്കെ ഹോം പ്രോഡ
ഒക്കഹോം പ്രോഡക്റ്റാണ് എല്ലാം ഹോം പ്രോഡക്റ്റ് ഓ ഓ
അതാഞാനിങ്ങനെ വിളിച്ചത് എന്നോടാ ട്തൊള്ള ആൾകാര് പറഞ്ഞപോലെ സംഭവം ഒണ്ട്
ഓ വന്ന് പോകുന്നകെ അങ്ങ് മീന് സ്രാവ് സ്രാവ് മീൻ ഒണക്ക സ്രാവ് ട്രൈ ചെയ്തിട്ട് അതാണ് എൻക്ക് എനിക്ക് ഇഷ്ട്ടപ്പെട്ടത് ബീഫിനേറെ ഇഷ്ട്ടായത് ഒണക്ക സ്രാവ് അച്ചാറിട്ടതാണ്
അതേ? സ്രാവ് അമ് മ്മ്ള് അങ്ങനെ വിചാരിക്കില്ലല്ലോ ക്കങ്ങനെ അത് ഒണക്കൽലാവുമ്പോ അമക്കത്ര ടെസ്റ്റോണ്ടാവോന്നറിയില്ലല്ലോ ഒസ്‌
ട്ടേസ്റ്റായിട്ട് തോന്നിയത് എനിക്ക്ട്ടോ എല്ലാവരേടേം അഭിപ്രായല്ല എന്റര്
അപ്പോയിന്ന അതും വേണം നമുക്ക് ന്നയിന്റെ ടെസ്റ്റും നമുക്കറിയാലോ പ്പ മ്മള് കൂട്തലും ഒന്നിടണ്ടേ
ല്ലല്ലാ നമ്മള് പിന്നെ ഉപ്പിന്റെ ആവിശ്യല്ല. വെരുന്നില്ല അച്ചാറിടുന്ന സമേത്ത്? ആ മീനില്ലേ ലുപ്പ് തന്നെ നമക്ക് പാതി അച്ചാറിലിട്ടു
അതെ ങ്ങള്
ഞമ്മള് ഗൾഫിലേക്കൊക്കെ കൊട്ത്തയക്കാൻ വേണ്ടി റ്റേയ്
അതെ അപ്പൊ കൂടുതൽ കാലം സൂക്ഷിക്കാലെ അപ്പോഞ്ഞാന്നാല് ശെ ശരിട്ടോ ന്നാ ങ്ങള് അതൊക്കെന്ന് പാകീത് വെക്കണേ ഞാൻ വിളിക്കാ ട്ടോ